ഏഹ് ഹലോ ആഹ് കേക്കാല്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആ എന്തൊക്കെ വിശേ ശേഷങ്ങള്ഷേ ശങ്ങൾ നല്ല വർത്തനം മഴ നിങ്ങളുടെ നാട്
ഓഹ് മയണ്ടോന്നോ
മഴ മഴക്കെ ഇണ്ടോ ങ്ങളെ നാട്ടില് അതേ വടെ നല്ല മഴേണ് മഴേണ് വെള്ളാണ് നാ നാല് പൊറോം വെള്ളാണ് ആഹ് മഴ പെയ്യുബം ഉണ്ടാവുള്ളു
വെള്ളം പെയ്താ വെള്ളത്തിന് ഇപ്പ കൊറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ മാറട്ടെ. കേൾക്ക്ണില്ലേ ങ്ങക്ക്
വെള്ളം കേറൊന്നുല്ലല്ലോ ങ്ങളോടെ
ഇല്ലല്ല വെ വെള്ളം കേറൊന്നുല്ല വെള്ളം നാല് പുറം വെള്ളം ങ്ങനെ പോവും ഇല്ലല്ല വെള്ളം നാല് പൊറം ങ്ങനെ പോവും അങ്ങനെക്കേണ് ഞങ്ങടെ വീട് പാടത്തിന്റെ ഒരു ഭാഗത്താണ് വീട് അപ്പൊങ്ങനെ വെള്ളണ്ടാവും ഭടെ വെള്ളം ക്കണ സ്ഥലം ഓർപ്പ്ട്ച്ച് നിക്ക്ണെ സ്ഥലാണ്. പിന്നെ ന്തൊക്കെ കുട്ട്യോള്ണ്ടാ എത്ര കുട്ട്യാളാ
ക്കൊരാളെള്ളൂ അങ്കനവാടില
അതെ ആഹ് ഒരാളുള്ളൂല്ലേ.
ആഹ്
അംഗനവാടിക്ക് പോവാൻ മടിണ്ടോ കുട്ട്യോൾക്ക് ഇബടെ മൂന്നാളാണ്
ഓഹ് മടിയ മടിയൊക്കെണ്ട് പോണോ പോണോ ചോയ്ക്കും.
അ ആഹ് അയ്ശേരി മഴാകുമ്പോ തീരേ പോവാൻ മടിയെയ്കാരം
ആഹ്
ഇബടെ മൂന്നുട്ട്യാളാണ് കുട്ട്യേളൊക്കെ വല്യ കുട്ട്യേളായിക്ക്ണ് ആഹ് എവ്ടെ പോയാലും അമ്മക്ക് പെരീ ആഹ് കുട്ട്യോൾ അങ്ങനവാടി ഇപ്പത്തെന്നെ പറഞ്ഞയച്ചാലെ കുട്ട്യോൾക് മടില്ലായിരിക്കുള്ളൂ. ഇസ്കൂൾക്ക് പോകാനൊക്കെ
ആഹ് അത് വിചാരിച്ചിട്ടെന്നെ പറഞ്ഞയക്ക്ണെന്നെ
ആഹ് അതന്നെ ലീവിലും എന്തെലും വേറെന്തെലും വർക്ക് ചെയ്യ്ണ്ടാ വീട്ടില്
ഇല്ല ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തു ഇനിപ്പൊന്നും ചെയ്ന്നില്ല.
അതേലേ പോവാൻ താൽപര്യന്നുല്ല്യ? വെറുതെ
എത്തും വിചാരിചിട്ടല്ല ഞാവടെ ഒറ്റക്കാണ് തറവാട്ട്ന്ന്പ്പം മാറിയതാ.
പോവാൻ തോന്ന്ണ് ണ്ടോ
ഏഹ് തലവാട്ട്ന്ന് ഇപ്പണ്ട് മാറീട്ടുള്ളൂ ഓക്കേ
ഇ എന്താ കുട്ടി ആങ്കുട്ടി ആണോ ചോയിച്ചേ? ആഹ്
ആങ്കുട്ടി
ആങ്കുട്ടിയാ അപ്പെത്ര വയസ്സായെ മൂന്ന് വയസ്സോ, നാല് വയസ്സോ?
ഒന്നരയ്സ്സായ്
ആഹാ അഹ്ശെരി ഏഹ് പിന്നെ എണാച്ചമാരൊന്നുല്ല്യ മുതച്ചമ്മാരൊന്നും?
ആഹാ എല്ലാരുണ്ട് മൂത്തച്ഛനൂണ്ട് രണ്ടളച്ചമ്മാരൂണ്ട്
ആഹ് നാതൂമാരൊന്നുല്ല്യേ?
ഹോ ഇല്ല്യ നാത്തൂനില്ല്യ
ആഹ അഹ്‌സെരി ഇപ്പിമ്യോ ഇപ്പിമ്മിക്കെണ്ടോ? ആഹാ
ഇപ്പാ ഡിവോസാണ് ഇപ്പിമ്മിം ഡിവോസാണ്. രണ്ടാളുംണ്ട് പക്ഷെ ഇമ്മേണ്പ്പം അമ്മളട്ത്ത്ള്ളെ
ആഹാ അഹ്സെരീ അപ്പങ്ങനേണ്ലേ ഇപ്പ വേറെകല്യാണം കഴിച്ചോ?
ആഹ് ആ ഇപ്പവേറെ കല്യാണം കഴിച്ചു ഇപ്പാങ്ങോട്ട് വെര്ല്ലൊക്കെണ്ട്ട്ടോ ഞ്ഞമ്മട്ത്ത്ക്ക് ഞങ്ങള്പ്പോ വീട് മാറേന്റേഷം ഇങ്ങോട്ട് വന്നീന് ഇങ്ങട്ട് തറവാട്ട്ക്ക് വര്ത്തില്ലാ
ഹ ഹാ
അതെന്തോ ഒരമ്മില്ള്ള പ്രസ്നേനീ
അ അഹ്സെരി ഹാ നല്ല പോലെ നിന്നൂടലേ അമ്മക്ക്പ്പം ല്ലേ? ഇപ്പാക്കുംമ്മാക്കും കൂടി
അതെതെ
എങ്ങനായാലും ഇഞ്ഞ്പ്പെ ഇഞ്ഞ്ള്ള ജീവിതം നല്ലപോലാവട്ടെ
അങ്ങനെ ആ പിന്നെ ഒക്കെ വല്യ വല്യ ആൾക്കാരായിണോ? പിന്നമ്മെന്റെ ഇമ്മ ഞാൻ വെര്നേന്റ് മുമ്പന്നെ ഡിവോസായീണ്ട്ടോ
ആ അഹ്സെരി
ഇന്റെ കല്യാണം കയ്യിണേന്റെ മുമ്പന്നെ ഓലയ്ക്ക്ണ്.
ആഹാ അയ്ശെരി
ഉ
ആഹാ എങ്ങനായാലും എന്തെ ഓല് എന്താ നല്ല ബുദ്ധി തോന്നിച്ചൊട്ക്കട്ടെ ഓൽക്കൊക്കെ ഇഞ്ഞ്പ്പം മട്ക്കിട്ക്കാനും പറ്റൂലേ ഇഞ്ഞ് മട്ക്കിട്ക്കാണെ ഇട്കാണെങ്കി വേറാള് കെട്ടിട്ട് ആ ആളൊഴിവാക്കിയാലല്ലേ പിന്നെ രണ്ടാമത് മട്ക്കിട്ക്കാൻ പറ്റൊള്ളു
ആഹ
അയ്ന്പ്പം ആരും നിക്കൂല്ല്യല്ലോ അങ്ങനൊന്നും പിന്നെന്താ ഇഞ്ഞ്പ്പൊ രാത്രികത്തെ ഭക്ഷണന്താ വേറെണ്ടാക്കണോ?
അല്ലല്ല ഞാനും മോനെപ്പൊള്ളൂ ഓര് ഹസ്ബൻഡറ് പണിക്കോയ്ക്ക്ണ് ഇഞ്‌പ്പഞ്ഞ് നാളെ വെരൊള്ളു
ആഹാ അതെലേ ഏഹ് ചായൊടിക്കെ കഴിഞ്ഞപ്പോ?
ഉം ചായടയൊക്കെ ലൈറ്റ് ആയിട്ട് ങ്ങനെ കഴിഞ്ഞു
ആഹ് അയ്ശെരി അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടോ
ആഹ് അതോണ്ട് പേടി
തോട്ടെട്ത്ത
ആഹ് അയ്യ പിന്നെ ലച്ചമൂടി പോലെയക്കാരം അല്ലേ
ആഹ് അത് അങ്ങനെ
ആഹ് ഏഹ് ആതോണ്ട് പിന്നെ നല്ല ലക്ഷം കൂട് നല്ല ഒരുമ ഉണ്ടായാ മതി അയൽവാസികളൊക്കെ അത്രേ വേണ്ടുള്ളൂ നമ്മുക്ക്
ആ
അയൽവാസിക നന്നായാല പിന്നെ നമുക്ക് കുടുംബ പിന്നെ നന്നാവേ
നമ്മുക്ക് പിന്നെ ആരും കൊണ്ട് അലംബംന്നും ഇല്ലാത്തോണ്ട് പിന്നെ ഇനി പോ ഓല്ക് ഓലെ വരെ അവ സ്ഥ ണ്ടായാലും നമ്മക്ക് നമ്മളാആയിട്ട് പ്രശ്നല്ല വരക്കാരല്ല അയൽവാസികൾ പറഞ്ഞാൽ എല്ലാരും നല്ലരിക്കാൻ നല്ല സ്വഭാവം
അതന്നെ വേണ്ടത് നമുക്ക് അയൽവാസികൾ നന്നായാലേ ഓലും നമുക്ക് എപ്പോഴും എന്തേലും ഇതുണ്ട് ണ്ടായ ഓടി വരാനൊക്കെ ഓലല്ലെ ഉണ്ടാവുള്ളു
അതപ്പ എല്ലാരും പറയാ ആഹ്
ഞങ്ങൾ ന്നെലെ ബ്ടെ ബ്ടെ
കുടുംബക്കാരൊക്കെ എത്തുമ്പോത്തിനെ ആദ്യം എത്ത്ണെ നാട്ടാരെക്കും അയ്കഴിഞ്ഞിട്ട് കുടുംബക്കാർ എത്തുള്ളൂ
ആഹ് അങ്ങനെ തന്നെ വിടെ അങ്ങെ തന്നെ കേട്ടോ പിന്നിലും മുന്നിലും ആഹ് സൈഡിലും ഈ സൈഡിലും ഒക്കെ വീടോളാണ് പിന്നെ ഞങ്ങള്ക്കെ കുടുംബക്കാരനെ തന്നെയാണ് ഇളച്ചനും മൂത്തച്ഛന്മാരും ഒക്കെ തന്നെ അടുത്തടുത്ത അടുത്തൊക്കെ അതോണ്ട് ഞങ്ങക്ക് പേടിക്കാനില്ല പിന്നെ ആഹ് കേൾക്കല്ലെ കേൾക്കല്ലേ ഹലോ കേൾക്കാണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് അതൊന്നാമതി റേഞ്ച് മഴയ റേഞ്ച് പോവണ്ടാവ അതാക്കാരെ മഴയ കാരണം റേഞ്ച് പോവണ്ടാവോ അതാകാരം
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ് അല്ലെ ഞാൻ ഇതിനു പറഞ്ഞ മറുപടി കേൾക്ക അത് തന്നെ അതാ ഞാൻ ചോദിച്ചത് ആഹ് അല്ല ഈ മഴ അങ്ങനെ ചീഞ്ഞ നിക്കല്ലേ അപ്പൊ റേഞ്ച് ഒരു പ്രശ്നംണ്ടാവും അപ്പൊ അങ്ങോട്ടുംണ്ടും കേളാനും അങ്ങോട്ടും ബുദ്ധിമുട്ട് ആക്കാരം നമ്മള് പറയണത്
ആഹ് ആഹ് അതാണ് റേയ്ഞ്ചിന്റെ പ്രശ്നം നല്ലൊണ്ട് ഇപ്പോ മഴയതുകൊണ്ട്
കാണ്ട് വ് അവിടെ വീട്ടിലാരൊക്കെണ്ട് അന്റെ വീട്ടിലാരൊക്കെണ്ട് ആഹ് അതന്നെ അന്റെ വീട്ടില
എന്റെ വീട്ടില ഞാന് എന്റെ വീട്ടില ഞങ്ങള് ആറ് പെൺകുട്ടി അഞ്ച് പെൺകുട്ടിയള് ഒര് ആൺകുട്ടിയ ഹലോ
ആഹ്
എന്റെ പെരേല് ആട്യയതാ നമ്മൾ ആൾ അതെ
വർത്താനം പറ കേൾക്കില്ലെ ആഹ കേക്കണ്ട് ആഹ ആഹ അതെ മുറിഞ്ഞ മുറി കേൾക്കണ്ടാവ അല്ലേ
ആഹ
ആഹ അതന്നെയ ഒരു പ്രശ്നം ഈ മഴായ കാരനെ ഒന്നും ഇവിടെ അല്ലെതെ തന്നെ റേഞ്ചിന് പ്രശ്ന ഞങ്ങള ഈ ഭാഗത്ത്
ഏ
ഇവിടെയും നല്ലത്ണ്ട് അത് സിറ്റൗട്ടിലിരന്നാല് കേക്കുള്ളൂ
അല്ല ഞാൻത് എവിടെയൊൻ സിറ്റൗട്ടില് പോസ്റ്റല്ല ക്ക് ഞാൻ വീട്ടിൽ ആരൊക്കെയെ ഉണ്ട്
എന്റെ വീട്ടില് എൻക്ക് ഒരു കാക്കയും മൂന്ന് താത്താലും ഒര് അനിയത്തിയു
അതെല്ലേ ഇപ്പി ഞങ്ങളെ വീട്ടില് ഇന്തരം പറ അതേമാരീ കൊറെേ ആൾക്കാരണ്ടായിന് മൂന്നാണും അഞ്ച് പെണ്ണു ഒരങ്ങളെയും രണ്ട് ഏട്ടത്തി ഞാന് മൂന്നാങ്ങളാരും രണ്ടനിയത്തിയോളും രേമിയേം
ഏ
ഇപ്പൊ വെച്ചിട്ട് ഇപ്പൊ ഇപ്പൊ വരേയ് ആഹ എല്ലാരും കല്യാണം എല്ലാരും വേറ താമസയിക്കണ് ഇവിടെ അങ്ങനത്തിനാട്ടോ അച്ച്ചന്മാരും മൂസന്മാരൊക്കെ വേറെ താമസിക്കുന്നു ആഹാ ത്തുമാരൊക്കെ വേറെ താമസാണ് എല്ലാരും വേറെ ബെയ്ക്ക്ണു
നിങ്ങൾ ഇപ്പോ തറവാട്ടില അത് വേറെ പോയതാ
അല്ലെ ലത ഞങ്ങള് വേറെ സ്ഥലം വാങ്ങിട്ട് വേറെ മ വേറെയാണ് തറവാട്ടീല് ഏളെ രണ്ടളേത്തന്മാരാണ് ആഹ അ
ഇപ്പൊ അടുത്തടുത്തനെ സ്ഥലം വാങ്ങീട്ടെ ഒരു സ്ഥലം ഒന്നിച്ച് വാങ്ങീട്ടെ ഏത് മുറിച്ചിങ്ങന എടുത്തക്ക ആണ് ഞങ്ങളെ
ഏ ഇപ്പം എല്ലാരും എടുത്തിടുത്ത് തന്നെ അല്ലേ
ആഹ് എല്ലാരും എടുത്ത എടുത്താണ് അതോണ്ട് ഇന്നി ഞങ്ങക്ക് പേടിച്ചയില്ല ഒരുമി ഞങ്ങള് ഒരുമീണ്ട് ആഹ ഒരുമ ഉണ്ടെങ്കി ഒലക്കമ്മെ കേടക്ക ചെല്ലില്ലേ അതെ മായിരിയാണ്
ആഹാ അവിടെ എത്ര ആൾക്കാരാ ഹുസ്‌ബെൻഡിന്
അതെ ഹസ്ബൻഡ വീട്ടില്ന്നെയാണ് ആ പിന്നെ അഞ്ച് ആണും ആറ് പെണ്ണും
ഓഹോ ഒ അഞ്ച് ഏ കൊറെ ആൾക്കാരുണ്ടല്ലേ ആ ഒരു പരിപാടിയൊക്കെ നല്ല രസേയ്ക്കുലേ
ഓ ഒരുപാട്ണ്ണ നല്ല രസമാണ് ഞമ്മളു ഇഞാമൂ പിന്നെ മൂന്നാമത്തെ ആളാണ്
ഏ ഉം താഴുള്ളെല്ലാക്ക് എടുത്ത് വീടെടുത്തോ
ആഹ എല്ലാരും വീട്ടക്കണ് എല്ലാർക്കും മുമ്മൂന്ന് മക്കളു ആണ്
എഹ
അയിന് അയിനധികവും കുട്ടികളൊന്നുല്ല എല്ലാവർക്കും മൂന്നച്ച് കുട്ടിളൊന്നെ ഉള്ളൂ
ഏ അത് കണക്കാക്കിടത്തെ
ആഹ് ആഹാ കണക്കാക്കിട്ടെന്നേ ഇക്കാന് മാത്രം പെൺകുട്ട്യോള് ഇല്ല ഇത് എല്ലാർക്കും പെങ്കുട്യോൾ ഉണ്ട്‌ ക്ക് മൂന്നു ആൺകുട്ട്യോളാണ്
ഏഹ ക്ക് ന്നു ആൺകുട്ടിളാ ഏ
ആഹ ബാക്കി എല്ലാർക്കും ഉ ഓരോ പെണ്ണു ചെലവി കീ രണ്ട് പെണ്ണു ഒരാണു അങ്ങനെയെക്കെയാണ്
എഹ ഏ
എന്നാലും കൊഴപ്പല്ലില്ല അൽഹമദ്ല്ല ഞാനും പോവണ്ട്
കിടിക കൊണ്ടന്റെക്കെ മക്കളായച്ചതി ആഹ് ന്നായിക്കോട്ടെ
ആഹ്